ഹലോ കേക്കുന്നില്ലേ ആ കേക്കാം
ആ ഫുഡ് കഴിച്ച ആ അങ്ങനെയാ പോവുന്നു
ഉം ആ ഫുഡ്
ഉം ന്ന്ന്തൊക്കെര്ന്നു ആ കഴിച്ച് ന്ന് എൻതൊക്കായിരുന്നു ഫുഡ്
ഇന്ന് മോര്, മീൻപൊരിച്ചത്, മീൻകറി പരിപ്പ് കറി, ഇതൊക്കെണ്ടാരുന്നു അനക്ക് എന്താരുന്നു
എന്തൊക്കെ മീൻണ്ട് ആ
പിന്നെ നീ കഴിച്ചാ നിനക്ക് എന്തായിരുന്നു
ആ എനിറ്റും എനിക്കും വട മീൻകറിയും മീൻ പൊരീച്ചതുംക്കെ തന്നെ
ഉം പിന്നെ വേറെ
പിന്ന വേറൊന്നു
ചായുടിക്കാനായൊ
ഉം ചായുടിക്ക ആ ചായുടി ചായുടിക്കായി
ഉം തെൻ
ഉം പിന്നെ എന്തെക്കെ ഉണ്ട്
ആഹ് ഞാനി ഇവിടേണ് കെടക്ക
ഇജ് പിന്ന രാത്രിത്തെക്കെന്ത ഫുഡ്ഡ്
രാത്രി ദോഷ്യും, മീൻ കറിയും
ആഹ്
ഉം
ഉം ഹ്
ഉം ഉ
പിന്നെന്തൊക്കെ ഇണ്ട്
പിന്നെന്തൊക്ക ഇണ്ടടോ ഹസ്ബന്റ്ണ്ടൊ
ആഹ് ഹസ്ബൻ്റ്ണ്ട്. പിന്നെ എന്തൊക്കേണ് പിന്നെന്ത
പിന്നെ എന്തൊക്കെ ഇണ്ട്
പിന്നന്ത അങ്ങനെ പോണു
ഉം രാത്രി എന്തോന്ന ഫുഡ്ഡ്
രാത്രി ഷും
ആഹ്
ഉം ഉം ഉം
പിന്നെ എന്തൊക്കെ പിന്നെ എന്തോന്ന്
പിന്നെന്താടാ ഇങ്ങനെ പോണ് ഉം
പിന്നെ ഫുഡ്ഢൊക്ക കഴ്ച്ചൊ
ന്നാ ഫുഡ്ഡൊക കഴ്ച്
ആഹ് പിന്നെ എന്തോന്നൊക്ക ഇണ്ടാക്ക അറിയാം
ഉണ്ടാക്കാൻ ആയിട്ട് ഞാൻ എല്ലാ ഭക്ഷണങ്ങളും പരീക്ഷിക്കാറ്ണ്ട് ചെല്ത് ഇങ്ങനൊ ശരിയാവും ചേലത് ഫ്ലോപ്പ് ആകും
ഉം
ഉം
പിന്നെ വീട്ടിലാ ആരൊക്കെ ഇണ്ട്
ഞാനും ഹസ്ബന്റ മക്കള് ഉമ്മ
ആഹ്
ഹലോ
ഹലോ
കേക്ക്ന്നില്ലെ
ആഹ് കേക്ക
ഉം ഉം
ആഹ് പിന്നെ ഹസ്ബൻഡഒക്കെ പോയോ
ആഹ് ഹസ്ബൻഡ് പോയി
മ്മ്
പിന്ന
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ രാത്രിയും ആ രാത്രി എന്തോന്നും ഫുഡ് രാത്രിഉച്ചക്ക ഉള്ളത് തന്നെ
അല്ല ദോശയും മീൻകറിയും
രാത്രിത്തേക്ക് കാപ്പിയാരിക്കും അല്ലേ
ആഹ്
പിന്നെ വേറെന്തൊക്കെയുണ്ട്
പിന്നെ വേറെന്തോന്നാണ്
രാത്രി
ആഹ് പിന്നെന്തൊക്കെയുണ്ട്
ന്താ ഒന്നും ഇല്ലെടോ ഇപ്പൊ ഇവിടെ ഇപ്പോ ചക്കേം മാ അങ്ങനെ എല്ലായിട്ടും വാങ്ങിട്ട് വെച്ചിട്ടെള്ളൂ
ആഹ് പിന്നെ പുറത്തോട്ടൊക്കെ പോയാ
പൊറത്തോട്ടൊക്കെ വെക്കേഷനൊക്കെ പോയിട്ടോണ്ട് പിന്നെ പോയിട്ടൊന്നുല്ല
പിന്നെന്തൊക്കെയാണ്
ഏഹ്
പിന്നെ പിന്നെന്തൊക്കെയുണ്ട്
പാചകൊക്കെ അറിയാവോ
ആഹ് എനിക്ക് ചെറുതൊക്കക്കെ അറിയാം
ഉം എന്തൊക്കെവെയ്ക്കും
ഞാൻ ചോറ് മീൻകറി പിന്നെ മീൻ പൊരിച്ചത് പിന്നെ ചിക്കൻകറി ഉണ്ടായിക്കും തീയല്
പിന്നെ
പിന്നെ അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെക്കാണ്
ഈ തീയല് എങ്ങനെ വെക്കും
ന്തോ
തീയലെങ്ങനെ വെക്ക്വാന്ന്
തീയല് ഞങ്ങള് ഇവിടെ ഒണ്ടാക്കുന്നത് ആ ചെറിയൊള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി കൊറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കണം അത് ചെറിയുള്ളി എടുത്ത് അത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് പിന്നെ തക്കാളിയും ഈ ചെറിയഉള്ളിയുംകൂടിട്ട് വഴട്ടണം എണ്ണയെടു ട്ട് കടുവറത്തിട്ട് ഈ ഉള്ളിയും തക്കാളിയുംകൂടിട്ട് വഴട്ടിയിട്ട്
ഉം
അതൊന്ന് മൂ മൂത്തു വരുമ്പോഴത്തേക്കും, നമ്മള് ഈ വേറൊരു പാനില് നമ്മള് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ആഹ് നമ്മള് വറുത്ത് തേങ്ങ വർക്കുവല്ലോ ചുവന്ന് വരുമ്പോഴത്തേക്കും, അത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കണം. ആഹ് മിക്സീട്ടരച്ചന് ശേഷം ഞങ്ങളീ വഴറ്റി വ ച്ചിരുന്ന ഉള്ളിക്കാത്ത് ആഹ് കൊറച്ച് മൊളക്പൊടിയും, മഞ്ഞപ്പൊടിയും കുറച്ച് ഏഹ് മസാലയും കൂടി ഇട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയിട്ട് ഈ അരപ്പ് നമ്മളതിലൊഴിച്ച് കൊറച്ച് വെള്ളവും കൂടൊഴിച്ച് ഒന്ന് ഏവിയേറ്റർ അടിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പഴ് തീയര, പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയാണ്, അവിടെക്ക തീ ആ അവിടെ തീയലൊക്കെ ണ്ടാക്കോ?
ണ്ടാക്കാറില്ല, അതാ ഞാൻ ചോയ്ച്ചെ,
ആഹ്,
പച്ചടിയ ആഹ് ആവേല് പച്ചടി അതൊക്കെ ണ്ടാക്കും,
ആഹ്, പിന്നെ വേറെ എന്തൊക്കെണ്ട്? മുട്ടക്കറി അങ്ങനെയൊക്കെ ണ്ടാക്കൊ?
ആഹ്, അതൊക്കെണ്ടാക്കും.
ആഹ്, മുട്ട കറിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്ക്ന്നത്?
ഞാനിവിടെ വളരെ സിമ്പിളായിട്ട ണ്ടാക്കല് അതായത്, തേങ്ങ ചെരക അതില്, വല്യ ജീരകട പിന്നെ കൊർച്ച് മഞ്ഞപ്പൊടിയും, കൊർച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് അരക്ക എന്നിട്ട്, നന്നായിട്ട് അരച്ചതിനേഷം പിന്നെ ചീൻചട്ടി വെക്ക, പിന്നെ കടുക് പൊട്ടിക്ക, അരപ്പൊഴിക്ക, അയ്ന്റെപ്പെരം ഒരു പച്ചമുളക് കീറിട നന്നായി തെൾച് വന്നു കഴിഞ്ഞാല്, മുട്ടട,
ആഹ്.
മുട്ട ഒഴിച്ചു പാർന്നിട്ട് നല്ല തിളപ്പിച്ചെടുക്കും. ഇത് വട ദോശക്ക്, ആഹ് ഒറോട്ടി അങ്ങനെള്ളനൊക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാ.
ആഹ്. പിന്നെ അല്ലാതെ ഞങ്ങളി നമ്മളീ ഇവിടെ ഞാൻ അല്ലാതെ വേറൊരു കറിണ്ടാക്കി നമ്മള ട്ട പൊട്ടിച്ചൊഴിച്ചിട്ടേ,
ആഹ്,
മുട്ടപുഴ രണ്ട് മുട്ട ഉണ്ടെങ്കി അത് പൊട്ടിച്ച് ഈ ഉമ് ഞങ്ങള് ഈ ആഹ് കൊറച്ച് ഉള്ളിയും ആഹ് അത് തക്കാളിയും ഇട്ട് വഴട്ടിയിട്ട്,
ഉം
അതില് മഞ്ഞപ്പൊടിയും, ആഹ് മുളക്പൊടിയും കുച്ച് മസാലയും മസാലയും, മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട്,
ആഹ്
അതൊന്ന് കൊറച്ച് അത് ഒന്ന് വെള്ളം ഒഴിച്ച് കൊറച്ചൊന്ന്, തിളച്ചെന് ശേഷം ഈ മു മുട്ട പതുക്കെ നമ്മള് രണ്ട് സൈഡിലും മുട്ട പൊട്ടിച്ചൊഴിക്കണം.
ആഹ്
ക്കെ നമ്മള് സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടീട്ട്,
ആഹ്.
വയ്ക്കണ സമയത്ത് സ്ലോ ചെറിയ ഇതില് വയ്ക്കണം എന്നിട്ട് ഏർ ഈ മുട്ട എന്നിട്ടോണം മുട്ട ഒഴിക്കൻ രണ്ട മുട്ടയാണെങ്കി രണ്ടു സൈഡിലും മുട്ട ഒഴിച്ച് പതുക്കെ കൊറച്ചു നേരം അടച്ചു വെക്കണം
ആഹ്
ഇങ്ങിട്ട് കുറവേ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം
ഉം
വെന്തിട്ടുണ്ട് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്നള ക്ക് നോക്കണം നമ്മള് ഈ ഓംബ്ലേറ്റ് ഉണ്ടാക്കൂല്ലേ അതുപോലെന്നെ അതുപോലെ ഈ അത് ഇത്പോലെ ആവും. പിന്നെ ഈ മുട്ടക്കുരു ഒക്കെ വെന്തിരിക്കും.
ആഹ് ആഹ്
അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നേ പിന്നെ അല്ലാതെ അല്ലാതെന്ന് പറയണത് ഏഹ് ഞങ്ങളീ മുട്ട ഒഴിച്ചിട്ട് ഏഹ് വെള്ളം ഒഴിക്കാതെ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അത് ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ മുട്ട ഒഴിച്ചി ട്ട് കിണ്ടി തോരം പോലെ കിണ്ടിയെടുക്കും
ആഹ്
അങ്ങനെ എടുക്കും. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. ആഹ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കോ?
മന് ഞാൻ ഇതുവരെ ഉണ്ടാക്കീട്ടില്ല. ഉം പരീക്ഷിക്കണം. എനിക്ക് വല്യ താല്പര്യം ഇല്ലാത്തോണ്ട് ആക്കിയിട്ടില്ല.
ആഹ്. പിന്നെ സ്നാക്സ് ഒക്കെ എന്തോ ഉണ്ടാക്കും?
സ്നാക്ക്സ് ഒക്കെ ഉണ്ടാക്കും. കട്ട്ലേറ്റ് ആക്കും സമോസയാക്കും. സീനി എർച്ചി പത്തിരി ആക്കും ചിക്കൻ റോൾ ആക്കും അതൊക്കെ ഉണ്ടാ
ഉം. ചിക്കൻ റോളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ?
ചിക്കൻ റോള് പിന്നെ ചിക്കൻ എടുക്കാ പിന്നെ ഉപ്പും പച്ച ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കാ. ഉം അതേപോലെ കുരുമുളകും രണ്ടും ഒരുമിച്ച് വേവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങൻതന്നെ. രണ്ട് കുരുമുള പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാ.
ആഹ്
അതിന് ശേഷം ബ്രെഡിലാണെങ്കില് ബ്രെഡ് ഒന്ന് ചൂടാക്കിട്ട് പരത്തിയെടുക്കാ. അല്ലെങ്കില് മൈദ മാവില്ലേ. മൈദ മാവും മൈദ കലക്കിയിട്ട് പിന്നെ നൈസായിട്ട് ദോശ പോലെ ചുട്ടെടുക്കാ
ആഹ്
എന്നിട്ട് പിന്നെ അയ്ന്ശേഷ ഈ ചിക്കനും ഇതെല്ലാം ഒടച്ചെടുത്തിട്ട് അയ്ല് ഉള്ളി വാട്ടിട്ട് ഇടാണെങ്കില് ഉള്ളിം പിന്നേ മഞ്ഞപ്പൊടിം ഉപ്പെല്ലാം ഇട്ടിട്ട് വാട്ടി നല്ലോണം എടുത്തിട്ട് ഇതില് ഇടാ. അല്ലെങ്കി പച്ചയായിട്ട് ഉള്ളി പച്ചയായിട്ടിടാ. കുറച്ച് പച്ചമുളകും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നല്ലോണ്ണം മിക്സ് ആക്കാ. എന്നിട്ട് ഇടുവാ
ആഹ്
അയിനുശേഷം ഈ പരത്തിയിട്ട് പിന്നെ മുട്ടേല് ബ്രഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം.
ആ
ഉം. അങ്ങനേണ് ഇണ്ടാക്കാ. ആഹ് ന്നാ ഓ
ആഹ് ശരിയെന്നാ